ഹലോ കേക്കണില്ലേ? ആഹ് എന്താ വർത്താനം മഴക്ക് ആഹ് സുഖം തന്നെ എന്തായി പിന്നെ മഴണ്ടൊപ്പാടേ
മഴപ്പല്ല്യ ഇപ്പ ഒന്ന് നിന്ന്ക്ക്ണ് ഇന്നങ്ങനെ വല്ലാ തല്ല എന്നാലും ഉണ്ട് കുട്ട്യാളൊക്കെതാ ഇവടെ ഇണ്ട് ടീവിയാണാണ്
ചായുട്ച്ചോ എല്ലാരും
ഉം ഇല്ല ചായുട്ച്ചിട്ടില്ലാ കൊറ്ച്ചക്കയ്യും കുടിക്കാന് ഏഹ് കൊറ്ച്ചും കൂടെ കയ്യുന്നറിയാന് ഇപ്പ ചോർന്ന്ട്ടോള്ളു ഞാന്
ആഹ് അഹ് ശരി വിര്ന്നേരൊക്കെ വരുമ്പോ എന്തെയ്യു അപ്പോ
വിര്ന്നേരോ വിര്ന്നേരോ
വിര്ന്നേരൊക്കെ വെരുമ്പം എന്താ കാട്ടാ ചോയ്ക്കെ പെട്ടന്നാവുമ്പളൊ
ന്നപ്പൊ എവ്ട്ന്നെ ഭ ക്ഷണൊക്കെ ഇ ഇ ഇന്ക്കങ്ങനെ അറിയിലാ ഭക്ഷണണ്ടാക്കാന്
ആഹ് ശരി
ഞങ്ങളെപ്പൊ വേങ്ങും ഏഹ് പഠിക്കാഗ്രഹക്കെണ്ട് ഇങ്ങക്ക്ച്ചണ്ടോ ഇങ്ങക്ക് നിച്ചല്ല്യേ
ആഹ് ഇന്ക്കഹ് അത്യാവശ്യ അറിയാ
അത്യാവശ്യം അറിയല്ലേ ഉം പറ്ഞ്ഞേരു
എയിനെ കുറ്ച്ചാ അറിയണ്ട്യേ
ങ്ങി മന്തി ബിരിയാണി അങ്ങത്തൊക്കെ അതൊന്നും അറിയിലാ ഇണ്ട ക്കാന്
പിന്നെ എന്താ എങ്ങനെ
മക്കൾക്കൊക്കെ ഇണ്ടാക്കി കൊട്ക്കാലോ
ആഹ് മന്തിയാവുമ്പം നമുക്ക് ബിരിയാണിന്റെത്ര റിസ്കില്ല പെട്ടെന്ന് ഇണ്ടാക്കാ പറ്റിയ സാധനാണ് മന്തിക്കാവുമ്പോ അമ്മള് ചിക്കൻ ഇണ്ടായി കഴിഞ്ഞാല് ചിക്കനൊക്കെ കഴുകീട്ട് നല്ലപോലെ വര ഇടാ നല്ല ഇങ്ങനെ വര ഇട ഇത് മസാല പുടിക്കാൻ മാണ്ടീട്ടെ അങ്ങനെ ഒരു പാത്രത്തില് ഇട്ടേനേശ് അയിക്ക് കൊറ്ച്ച് ഇഞ്ചീ വെള്ത്തുള്ളിം പേസ്റ്റെ കൊറ് ഇറ്റ് കുരുമൊളക് പൊടിച്ചത് കൊറ്ച്ച് ചെറിയ ജീരകം പൊടിച്ചത് കൊറ്ച്ച് ഓഹ് കുരുമുളക് ഏലക്കായ് പട്ട ഗ്രാമ്പൂ പിന്നെ കൊറ്ച്ച് കളറ്ന് വാണ്ടിട്ട് കൊറ്ച്ച് വേണെ കൊറ്ച്ച് ഫുഡ് കളർ വാണെങ്കി ചേർക്കാ ചെല്ത് ചെലോര് കൊറ് ച്ച് മൊളക് പൊടിം കൊറ്ച്ച് മഞ്ഞപ്പൊടിം ഇട്ണോര്ണ്ട് വാണ്ടോര്ക്ക്ട്ട എല്ലാർക്കും വാണന്നില്ല അയിന്റെ കാര്യയിട്ട് ടേസ് റ്റ്ന്ന് പറ്ഞ്ഞാല് ചെറിയെ ജീരകം വെള്ത്തുള്ളി ഇഞ്ചി കുരുമുളക് ഏലക്കായ് പട്ട ഗ്രാമ്പൂ പിന്നെ കൊറ്ച്ച് മല്ലി ചപ്പ് പൊതീന കൊറ്ച്ച് ചെലോര് സവാളിം കൂടെ അരച്ച് ചേച്ച് ചേർക്ക്ണോര്ണ്ട് സവാളിം പിന്നെ ഒന്നൊര് പേസ്റ്റിന് വാണ്ടീട്ട് ന്ന്ട്ട് പിന്നെ കൊറ്ച്ച് മല്ലിച്ചെ ആഹ് ഒക്കെ എറച്ചീക്കന്നെ പിന്നെ കൊറ്ച്ച് പിന്നെ എന്താ മന്തിൻ്റെ മസാല അത് പിന്നെ കൊറ്ച്ച് പിന്നെ ചിക്കൻ്റെ ക്യൂബ് അതൊക്കെ നമ്മക്ക് വാങ്ങാ കിട്ടും ഈ ഒണക്കം ഒണക്ക നാരങ്ങ അതൊക്കെ അമ്മക്ക് പിന്നെ സെപ്പറേറ്റ് വാങ്ങാ കിട്ടും അപ്പം അത് ഇത് ആഹ് മന്തി മസാലിം ഈ ചിക്കൻ ക്യൂബും അതേ മാരി ഇഞ്ചി വെള്ത്തുള്ളി അതേപോലെ ചെറിയ ജീരകം കൊറ്ച്ച് മല്ലി ചപ്പ് പുതീന ഒറ്ച്ച് ഉം പിന്നെ എന്താ പറിയാ ഉപ്പ് പിന്നെ അധികടണ്ടാവശ്യ ചെറ്തായിട്ട് ഇടണ്ടാവശ്യള്ളൂ പിന്നെ കൊറ്ച്ച് ചെറ്നാരങ്ങ പിഴിഞ്ഞത് ഒക്കക്കൂടെ മിക്സെയ്ത് നല്ലോലെ കൊഴച്ച് മിക്സെയ്തിട്ട് നല്ലപോലെ സൺഫ്ലവർ ഓയിലൊയിച്ചക്കാ അരമണിക്കൂറോളം സൺഫ്ലവർ ഓയില് നല്ലോ ആഹ് സൺഫ്ലവർ ഓയില് നല്ലോം വാണട്ടോ അയിന് ആഹ് നല്ലോലൊയിച്ച് വെച്ച്ട്ട് അമ്മള് കൊറ് ആഹ് സൺഫ്ലവർ ഓയിലാ വേണ്ടെ അപ്പോ നന്നായിട്ട് ഒഴിച്ചിട്ട് കൊറച്ചേരം ഫ്രിഡ്ജിൽ അങ്ങനെ വെക്ക ഒരരമണിക്കൂറോളം അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മള് ഫ്രിഡ്ജിന്നത് ഒരരമണിക്കൂറിന് ശേഷം എടുക്കാ അപ്പയേക്ക് അമ്മക്കവിടെ കൊറച്ച് പിന്നെ തക്കാളി തക്കാളിയല്ലാ സവാളൊക്കെ ഒന്നരിഞ്ഞ് ചെറിയെ പിന്നെ ചെറിയ പീസാക്കിട്ട് അരിഞ്ഞെടുക്ക അപ്പയെന്ന് ഇതീന്ന് ചി ക്കനാന്നട്ട് ഇതീന്ന് ഇതീന്ന്ട്ത്ത്ട്ട് നമ്മള് ചെറുതായിട്ടൊന്ന് പിന്നെ ഫ്രൈ ആക്കി ഇട്ക്കണം വേറൊരു പാനിലിട്ട് ഫ്രൈയിങ് ‌ പാൻ ഇണ്ടാവുമല്ലോ അതിലിട്ടിട്ട് ഒന്ന് എണ്ണയിലിട്ട് പിട്ടന്നായിട്ടൊന്നും ഇങ്ങനെ പപ്പക്കിതൊക്കെ പിടിച്ചിട്ടുണ്ടാവോ എന്ന് അപ്പം
ആഹ്
ന്നിട്ടെന്ത് ചെയ്യണം ഇത് ഒന്ന് പൊരിച്ചെടുക്കുകാന്ന് പറിം അങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം മന്തീൻ്റെ മന്തിനെ അത് പൊരിച്ച്ഈ കഷ്ണങ്ങളൊക്കെ പൊരിച്ചെടുക്കാ ഇന്നിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് അമക്ക് കൊറച്ച് ചെ ചെമ്പില് ഞമ്മള് ഏയിലാണോ ദമ്മ്ട്ണെ ആ പാത്രത്തില് ഞമ്മള് ഇതേപോലെത്തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പിന്നെ മ പിന്നെ മന്തി മസാലിം അതേപോലെ ചിക്കനും കൊറച്ചും കൂടി ഇഞ്ചിം വെളുത്തുള്ളിം പിന്നെ കൊറച്ചും കൂടെ ആയ പിന്നെ തക്കാളി ചെറുതായിട്ടൊന്ന് പിന്നെ ചെറിയ തക്കാളി അതൊന്ന് പേസ്റ്റ് ഇതൊക്കെ അരച്ചതും ഒക്കെ കൂടെ മ ന്തിമാസാലൊക്കെ ഇട്ട് നന്നാ വയറ്റ അത് വയറ്റിയ ആ മസാലീക്ക് പിന്നെ അമ്മളെന്ത് ചെയ്യണം പിന്നെ എന്താ പറയാ ഈ പിന്നെ ചിക്കനെ കൊണ്ടന്നങ്ങനെ അടുക്കി അടുക്കി വെക്കണം അടുക്കി അടുക്കി അത് ഫ്രൈ ആക്കി വെച്ച പിന്ന അമ്മള് ഫ്രാ പാനില്ലെ അയിനെ ഇങ്ങനാ അടുക്കി അടുക്കി വെക്ക ആ സമയം കൊണ്ട് അതയില് കെടന്ന് ചെറ്തായിട്ട് അങ്ങനെ വേവുന്ന സമയം കൊണ്ട് ഇപ്പറത്ത് നമ്മള് വേറെ അടുപ്പില് അമ്മള് എന്ത് ചെയ്യണം ന്നറിയോ ചോറിന് വെള്ളം വെക്കണം ചോറിന് വെള്ളംന്നറഞ്ഞാല് ഞമ്മള് തെളപ്പിച്ച് ഊറ്റണ് ചെയ്യാ ചോറ് അപ്പൊ ഈ ബസുമതി റൈസ് കൊണ്ടാണ് ഇണ്ടാക്ക ബസുമതി റൈസ് എങ്ങനെന്ന് വെച്ചാ ഞമ്മളൊരു ആഹ് പിന്നെ ഭക്ഷണം ഇണ്ടാക്കാണേൻ മുന്നേ തന്നെ ഒരുരമണിക്കൂറോളം നമ്മള് വെള്ളത്തില് കുതിർത്ത് വെക്കണം ആദ്യം തന്നെ അപം ആഹ് അപ്പം ആ സമയം കൊണ്ട് എന്ത് യ്യാ വെള്ളം അടെ ഒര അടുപ്പത്ത് ഞമ്മള് വെള്ളത്തി ചോറിനുള്ള വെള്ളം അത് കൊറച്ചധികം വള്ളം തെളപ്പിചൂ റ്റണതായോണ്ട് കൊറച്ചധികം വള്ളം വെ ച്ച് നന്നായിട്ട് തെളപ്പിക്ക ആ തെളപ്പിക്കണ വെള്ളത്തില് ഇതേപോലെ തന്നെ അമ്മള് പിന്നെ എന്താ പറയ കുരുമൊളക് അതായത് പൊടിക്കാ പൊടിക്കാത്ത കുരുമൊളക് കൊറച്ച് പൊടിക്കാത്ത കുരുമൊളക് ഏലക്കായിം പട്ടീം ഗ്രാമ്പും ഉണ- ക്ക നാരങ്ങ കൊറച്ച് സൺഫ്ലവർ ഓയില് പിന്നെ എന്താ കൊറച്ച് ഉപ്പു ഇട്ടിട്ട് നന്നായിട്ട് തെളപ്പിച്ച
ആഹ്
കൊറച്ച് ചെറുനാരങ്ങ വാണെങ്കി പിഴിയാം ചോറുകൾ ഒട്ടും വിചാരിച്ചിട്ട് പിന്നെ അപ്പ അയിനെ വിച്ചെക്ക ഇന്നട്ട് പിന്നെ തളക്ക്ണനേരം നല്ലോലെ ഈ അരി രി കയ്കി ഇട്ടിട്ട് അരി ഇട അത്യാവശ്യം ഒരു വേവായികഴിഞ്ഞ ഒരു എഴുവത്തഞ്ച് എമ്പത് ശതമാനത്തോളം വെന്ത്‌ കഴിഞ്ഞാല് എന്ത്ചെ‌യ്യ അമ്മക്ക് ആ ചോറ് ഊറ്റാ ചോറ് ഊറ്റിയിട്ട് അതിന്റെ വള്ളം നല്ലോണ്ണം പോയി ട്ട് അമ്മൾവിടെ ഇപ്പർത്ത് അടുപ്പത്ത് അമ്മൾ ഇങ്ങനെ ഇതില് വെച്ചിട്ടുണ്ടല്ലോ പാത്രതത്തില് പിന്നെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അമ്മൾ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് മസാലീ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മേള് ഞമ്മളെന്ത്യ്യണം ഈ അരി കോരിയിട്ട് ഇങ്ങനെ വള്ളം പ്പൊ വാർന്ന്ട്ട്ങ്ങനെ ഇതീക് ഇങ്ങനെ ഇടണം ഈ ചെമ്പട്ടീക്ക് ഇങ്ങനെ ഇണം ഇന്നട്ട് അയിന്റെ ചുറ്റുപാടം എന്തയ്യണം എടക്ക് അമ്മള് പിന്നെ കളർ കിട്ടാൻ വേണ്ടിട്ട് ചെലോര് എല്ലാരും കൊടുക്കണംന്നില്ല വീട്ടില് പിന്നെ ഡെക്ക അമ്മൾ ചെയ്യണെങ്കിൽ അയിന്റെ ആവശ്യല്ല പുറത്ത്ന്നൊക്കെ ചെൽപ്പോ കളറ് കൂട്ടും ചെൽപ്പോ ചെലോര് മഞ്ഞൾപ്പൊടി ചേ കൊർച്ച്
വിര്ന്നേരൊക്കെ വെര്മ്പല്ലേ?
ആഹ് കൊർച്ച് മഞ്ഞപ്പൊടി ചെറീയ ചെറിയ പാത്രത്തിൽ കൊർച്ച് മഞ്ഞപ്പൊടിട്ത്തിട്ട് അയികൊർച്ച് വെള്ളം കൂട്ടാ ഇന്നട്ട് അത് മെല്ലെങ്ങനെ കൈയിലാക്കിട്ട് മെല്ലങ്ങനെ സ്പ്രെയ്തൊട്ക്ക സൈഡ് കൂടെ മാത്രം. അതേപോലെ കൊർച്ച് ഫുഡ് കളർണ്ടെങ്കില് അതും അ ചൊമ്ന്ന കളർ കിട്ടണതങ്ങനെ ഫുഡ് കളർ കൊർച്ച് തേപോലെ വെള്ളത്തില് കൽക്കിട്ട് അത് ചെറുതായിട്ടിങ്ങനെ അവ്ടെടക്കങ്ങനെ ഉറ്റിച്ചോട്ക മൊത്തത്തിലല്ല അവ്ടാടെങ്ങനെ ഉറ്റിച്ച് കൊട്ക്ക
അ അ ആഹ്
കൊ പച്ചമുളക് ഞെട്ടിയൊന്നും കളയാത്ത പച്ചമുളക്ന ഞമ്മളെന്ത്യ്യണം ഇതിന്റെ സൈഡികൂടക്കങ്ങനെ പിന്നെ കുത്തിയചൊട്ക്ക പിന്നെ എന്ത്യ്യണന്ന്ച്ചാല് എന്താ ഒരു പിന്നെ ചോറിന്റെപ്പം വെച്ച ചോറിന്റെ നട്ക്ക് ചെറുതായിട്ടൊരു കുഴിണ്ടാക്ക ചോറിന്റെ ചെമ്പട്ടില്ട്ടോ ചെമ്പട്ടില് അയില് ന്നട്ട് ചെറിയൊരു കറിപ്പാത്രംട്ത്തിട്ട് ആ കറിപ്പാത്രത്ക്ക്‌ അമ്മള അടുപ്ന്ന് ന്തേയ്യണം തീ കട്ട തീൻ്റെ കട്ടല്ലെ ചെറിയ തീ കട്ട അതെട്ത്ട്ട് ഈ പിന്നെ ചെറിയേ കറിപ്പാത്രത്ക്ക് വെക്ക അതായത് ഈ തീ കട്ട ആഹ് ന്നട്ട് പിന്നെ ആ തീ കട്ടേക് നമ്മളെന്തയ്യണന്നറിയോ സൺഫ്ലവർ ഓയിൽണ്ടല്ലോ അതിനെ കൊണ്ടെന്ന് ഒഴിക്കണം അപ്പളാണ് ഇ പോകേണ്ടാവ്വ ഒന്നായിട്ട് പോകണ്ടാവ അ ആ പൊഗ വെരുണോടു കൂടി നമ്മളെന്തേയ്യണം പിന്നെ എന്താ മൂടണം മൂടി വെച്ചിട്ട് പിന്നെ അയിന്റെ മേള്ൽ വല്ലാം വള്ളം നർച്ച് വല്ല നല്ല കനള്ള എന്തെങ്കിലും സാധനങ്ങൾ നർച്ചല് കലോ എന്തെങ്കിലൊക്കെ ആയിട്ട് അയിന്റെ മേലെ വെച്ച് കൊട്ക്ക ങ്ങട് അരമണിക്കൂറോളം വെച്ചോട്ത്ത് കഴിഞ്ഞിട്ട്ണ്ടെങ്കില് ആ ചെറിയ കനൽ ഇങ്ങനെ കെട്ന്നിട്ട്ണ്ടെങ്കില് അത് നല്ലൊര് നല്ലൊരു ചോറ് പിന്നെര തൊറന്നൊക്കുമ്പോ നല നമക്ക് നല്ല സ്മെല്ലുംണ്ടാവും പിന്നെത് മെല്ലെങ്ങനെ അമ്മ
ആഹ്
ചോറ്ങ്ങനെ എളക്ക് മിക്സെയ്ത് മിക്സ്യ്ത്ങ്ങനെ എടു ക്ക ചോറും പിന്നെ എർച്ചികൂടെ മിക്സയ്തിട്ട് അങ്ങനെ ക്ക പിന്നെ പിന്നെയ്‌ക്ക് സോസാണ് മള് സാധാര ങ്ങനെണ്ടാക്കല് പിന്നെ തക്കാളിന്റെ സോസ്ണ്ടാക്കും അതേപോലെ വൈ സോസ അറിയാലോ അതൊക്കെ തന്നെല്ലെ കഴിച്ചല് തക്കാളി സോസ് എങ്ങനെണ്ടാക്കാന്ന് വിചാരിച്ചാല് പിന്നെ തക്കാളീം കൊർച്ച് പൊതിനയലിം കൊർച്ച് പച്ചമൊളകും കൊർച്ച് ഉപ്പ് പിന്നെ കൊർച്ച് സുർ ക്കയ്ക്ക ന്നട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്ക അപ്പോ ടൊമാറ്റോ സോസാവും.
അദങ്ങനായി പിന്നെ അയ്ക്ക്‌ത്ണ്ടാക്കൂലെ
വൈറ്റ് സോസ്ണ്ടാക്കും.
ആ അല്ല എന്താ പറയാന്ന് മറ്റേ മുട്ടന്റെ
എങ്ങനെ
കോഴിമുട്ടന്റെ
ആ അതന്നെ വൈറ്റ് സോസല്ലെ വെള്ള
ആ ആ ആ ആ
ആ അത് അത് ണ്ടാക്ണ വെച്ചാല് ഒരു പിന്നെ മുട്ടേ ഒന്നോ രണ്ടോ മുട്ട വേണങ്കിട്ക്കാം മുട്ടന്റെ വെള്ള മുട്ടന്റെ വെള്ള ചെലോര് മഞ്ഞെട്ക്കുണോരുണ്ട് രണ്ടുട്ക്ക്‌ണോരുണ്ട് മഞ്ഞ പ്പൻക്ക് അത്ര തന്നെ ടേസ്റ്റ് തോന്നിയിട്ടില്ല വെള്ളട്ത്തിട്ടാണെങ്കിലും കൊഴപ്പല്ല രണ്ട്ട്ത്താലും ആ കൊഴപ്പല്ല ആ മു ട്ടിം ഒര് വെളുത്തുള്ളിന്റെ ഒന്നോ രണ്ടോ വെളുത്തുള്ളിന്റെ അല്ലിം അതേപോലെ കൊർ ച്ച് കുരുമുളക് പൊടി കൊർച്ച് സുർക്ക
ആഹ്
ഇത്രയും സാധനം കൊർച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മള് കൊർച്ച് തുള്ളി ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇടണം ന്നട്ട് പിന്നെ മിക്സിയിലിട്ട് അടിക്ക ന്നട്ട് പിന്നെ എന്ത് ചെയ്യ ആ അടിക്കല് നിർത്തിയാണ്ട് പിന്നിം നമ്മള് എന്ത് ചെയ്യ സൺഫ്ലവർ ഓയില് പിന്നിം അഴിക്ക് ഒഴിച്ച് കൊടുക്ക വീണ്ടും അടിക്ക പിന്നിം സൺഫ്ലവർ ഓയിൽ പിന്നിം അടിക്ക അപ്പ അഴിന് അടിക്ക്‌നൻസര്ച്ച് ങ്ങനെന്തയ്യും ഇതിങ്ങനെ കുറുകി കുറുകി പത്ച്ച് പത്ച്ച് വരും
ആഹ് ആഹ് ആഹ്
അങ്ങനെയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കല് വൈറ്റ് സോസന്ന പല പല രീതിഴിൽ ഇണ്ടാക്ക ലര് എന്ത് ചെയ്യും ചെലര് എന്ത് ചെയ്യുന്നറിയോ വൈറ്റ് സോസ് പാല്കൊണ്ട ഉണ്ടാക്കും പാലും തൈരും പാലും തൈരും ഉണ്ടാക്കും അയ്ക്ക് പിന്നെ ഇതേപോലെ തന്നെ ഒരു വെളുത്തുള്ളിന്റെ ഒരു കഷ്ണവും അതേപോലെ എന്താ പറയ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ എന്ത ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് പുഴുങ്ങും ഉരുളക്കിഴങ്ങ് ഒഴിഞ്ഞിട്ട് അതെല്ലാം കൂടി ഒരുരു സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ മിക് ന്റെ ജാറിലിട്ടിട്ട് അടിക്കും അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും നല്ല നല്ല ടേസ്റ്റ് ഉള്ള പിന്നെ ഇത് കിട്ടും അ അതായത് വെറത മുട്ടാ നമ്മൾ പച്ചക്ക അടിക്കുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് അതിലാണ് ഉരുളൊക്കെണ്ട് നമ്മൾ ചെയ്യൂലേ ഉരുളൊക്കെ ഇ മുട്ട പല് തൈയിര് ഇങ്ങനത്തെ സംവങ്ങള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അക്കുമ്പോ ഒരു മുട്ട മതി മാറ്റിേക്കുമ്പോ കൂടുതൽ മുട്ട വേണം
ആഹ് തോന വണ്ടേ
അപ്പോൾ പിന്നെ അപ്പോൾ അതാണ് കുറച്ച കൂടി ടേസ്റ്റെങ്കിൽ ഇവിടെ എല്ലരും പറയണത് അങ്ങനെ കേട്ടുള്ളൂ ഉരുളകിഴങ്ങ കൊണ്ട് പുഴുങ്ങിട്ട് ഉണ്ടാക്കുന്ന അയ്ക്ക് ഞമ്മക്ക് കുറച്ച് പാല് കുറച്ച് തൈ കുറച്ച് തൈര് പിന്നെ കുറച്ച് ഒരു മുളക് പൊടി ഒരു വെളുത്തുള്ളി ചെറ ചെറിയ സാധം കുറച്ച് വാണം പിന്ന കുറച്ച് ഇപ്പൂട്ട്ട്ട് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവ ഓയിൽ നല്ലോ വേണം കേട്ടോ അത് അനുസരിച്ച് ഇങ്ങനെ എടക്കിടയ്ക്ക് നിർത്തി അടിക്കുന്നതിന് അനുസരിച്ച്
അതിന് മെയിന് സൺഫ്ലവർ ഓയിലാലെ
ആ സൺഫ്ലവർ ഓയിൽ ആണ് മെയിനായിട്ട് അ രോ പ്രാവശ്യ ഇങ്ങനെ മിക്സ് ചെയ്കാണ്ട് അടിക്കുമോഴനുസരിച്ചാണ് അതിങ്ങെ കുറുകി കുറുകി വരിക പിന്നെ മുട്ടി നിർബന്ധായി വരും മുട്ട നിർബന്ധണ് അങ്ങനെ പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ ചില ഒരു പുളി തൈരില്ലെങ്കിൽ എന്തേ സുർ കുഴിക്കണ വരുമ്പോ ചെറിയൊരു പുളിപ്പിനും മാണ്ടിട്ട് പിന്ന കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും പിന്നെ ഉപ്പും പിന്നെ എല്ലാത്തിനും വാങ്ങണല്ലോ
ആഹ്
അത്റ്റെടുക്ക് പറഞാ അന്നക്ക് മന ലും ചെയ്തോക്കെ ചെറുതായിട്ടൊെ ഇങ്ങനെ അറിയ്പോളെയ് ഒന്നുമില്ല കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പൂ ഇട്ടിട്ട് കുറച്ച് ചെറിയ ജീരകം വെളുതുളളി ഇഞ്ചിട്ടട്ട് അടിച്ച് മ എന്റെ അതിന്റെറെ മുകളിൽ പിന്നെ ഇതേമാതിരി ആ പകുതി വെന്ത പിന്നെ ചോറിട്ട് മിക്സി പിന്നെ കുക്കറില അടിച്ചാലും നമുക്ക് എന്താ മന്തിയായി കിട്ടും ഹോട്ടലത്തെ അത്ര സ്റ്റൈില്ലല്ലങ്കിലും മന്തിന്റെ ടേസ്റ്റ് ആയികിട്ടും
ചിലർ ആ ചിലവർക്ക് വീട്ടൽവച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെ വീട്ടിൽ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും പറയാ
ആഹ് അയ്ന് നമ്മള് പിന്നെ എന്താ ചിക്കന്ക്കെ ഈ ചെറിയ ജീരകവും ഇഞ്ചി വെളു അതേപോലെ എന്താ പറയാ ചിക്കൻ ക്യൂബ് വാങ്ങാൻ കിട്ടും കിട്ടോലോ ആ മതി മസാല ഇട്ടാൽ തന്നെ ആ ടേസ്റ്റ് വന്നു അതിന്റെ ടേസ്റ്റ് വന്നു ബാക്കി ചിക്ക പിന്നെ നമ്മൾ എക്സ്ട്രാ കൂട്ടണതാണ് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കൂട്ടണതാണ് പിന്നെ പൊരിച്ച ഉണ്ടാക്കണതെ പിന്നെ പക്ഷെ ഇത്രയും സധനം നല്ല ജീരവും മെളുത്തുള്ളി ഇഞ്ചി ഇപ്പം ഞാൻ പറഞ്ഞി
മെയിൻ വേണം ആ ടേസ്റ്റ് ഉണ്ടാവും പത്ത് ഇതായിട്ടാ പത്ത് അമ്പത്തൊന്ന്
ഉം അങ്ങനെ വരും അപ്പോ പറ്റുമ്പോ ഇണ്ടാക്കി നേ ഇന്നായ്ക്കോട്ടെട്ടോ ഇന്നായ്ക്കോട്ടെട്ടോ ആഹ് എന്നാ ശെരി ഒര് പത്ത് മിനിറ്റ് കൈഞ്ഞിട്ട് വിളിച്ചാമതി
ആഹ് ഓക്കെ ആഹ് ഓക്കെ ഉം
എന്താ